ചാആ
ഓ നമസ്തേ കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട്
ഓക്കെ ആഹാാാാ ചെറിയ മഴയുണ്ട് പിന്നെ എന്താ ഇങ്ങനെ ഇരിക്കുന്നു ആഹ് ഇത്തിരി ജോലിയിലായിരുന്നു ഇപ്പ പിന്നെ ഫ്രീയായി
കുറച്ചു തെരക്കായി പോയില്ലേ
പിന്നെ എവിട്ന്നാണ് ഏഹ്
ഇവിടെന്താ സുഖായി പോകുന്നു ഇവിടെ നല്ല മഴേട്ടോ ഇപ്പൊന്ന് മഴ നിന്നു ഇതുവരെ നല്ല മഴായിരുന്നു
ഓ അവിടെ മഴ ഇവിടെ മഴ രാവിലെ ഇച്ചിരി ജസ്റ്റ് പൊടിച്ചു പിന്നെ പൊടിച്ചു അങ്ങനെ മാറി മാറി പറ്റിച്ചോണ്ടിരന്നതാ ഇപ്പൊ പിന്നെ നല്ലം പെയ്തു ഞാൻ തുണി കഴുകി കൊണ്ടിടും വീണ്ടും അങ്ങനെ ഏഴ് ത്തം പിടിച്ചോക്കെനിന്നതാ ഇപ്പൊ പിന്നെ കൊഴപില
ആഹ്
മ്മ്
ഇവിടെ അങ്ങൻതന്നെ വെയിലേ ഇന്ന് വെയിലില്ല നല്ല മഴയാണ്
വെയിലുണ്ടായിരുന്നു കൊറ ച്ച് നേരം വെയിലൊക്കെ ണ്ടാ യിരുന്നു പറ്റിച്ചു
വേറൊന്തേക്കെന്നട്ട് സുഖായി പോകുന്നു കേൾക്ക്ന്നില്ലേ ഹലോ കേൾക്കുന്നില്ലാ കേൾക്കുന്നുണ്ടോ